ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് അതെ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിക്കാൻ സമയമാകുന്നതേ ഉള്ളൂ
ആണോ പിന്നെ വേറെന്തോ ഉണ്ട് വിശേഷം മഴയുണ്ടോ അവിടെ
പക്ഷെ ഇന്ന് മഴ പെയ്തിട്ടില്ല
ആഹ് ആഹ് ആഹ് മഴ പെയ്തേന് ഇവിടെ ഇന്ന് രാത്രിയില് ചപ്പാത്തിയും കടലക്കറിയുവാ
ആഹാ പോഷക സമൃദ്ധമാണല്ലോ
പറയുന്നത് അതെ അതെ ആഹ് ചോറിന്ന് ഉച്ച വരെ ഉള്ളായിരുന്നടാ അപ്പൊ പിന്നെ ചപ്പാത്തി എടുത്ത് പിന്നെ കടല വെള്ളത്തിട്ടു ണ്ടാരുന്നു അങ്ങനെ പിന്നെ ഇപ്പൊ കടല വേവിച്ച് കുക്കറിനകത്തോട്ട് വെച്ചിരിക്കുന്നു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴി ക്കാന്ന് വിചാരിച്ചു
കടല ദാന്യത്തിപ്പെട്ടതാണല്ലോ പോഷക സമ്രദ്ധമാണ് കടലയൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്
അതെ കടല കഴിക്കണമെന്നാ പറയുന്നത് പിന്നെ നിനക്ക് കടലക്കറിയുടൊക്കെ റെസിപ്പിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ അറിയാമോ?
ആഹ് അമ്മ ചെയ്തത് കണ്ടിട്ടുണ്ട് അല്ലാതെ ട്രൈ ചെയ്തിട്ടില്ല
ആണോ ആഹ് പിന്നെ എന്തെങ്കിലും
കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പം ഏതാ? ഇശ് കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിട്ടുള്ളത് ഏതാ?
അങ്ങനെയൊന്നും ഇല്ലടാ നമുക്ക് എല്ലാ ഫുഡും കുക്ക് ചെയ്യുമ്പോ എളുപ്പായിട്ട് തോന്നിക്കോളും മനസ്സിലായാ അപ്പൊ മീൻകറി ഒക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം ഭയങ്കര വലിയ കാര്യായിട്ട് എടുക്കുവായിരിക്കും പക്ഷെ ഒന്നുവില്ല ചി തേങ്ങക്കകത്ത് പിന്നെ മുളക് മഞ്ഞ ഉപ്പ് ഇതൊക്കെ ഇട്ട് അരച്ച് ഉള്ളിയൊക്കെ യിട്ടരച്ച് വരുമ്പഴത്തേക്കും കട്ടീല് ഒഴിച്ച് കഴിഞ്ഞ് വാ പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് അത് തിളച്ച് വരുമ്പൊ മീനിട്ട് കഴിഞ്ഞ് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ മീൻകറി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി.
ആഹ് ആഹ്
ഫാസ്റ്റിന് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാ ഫാസ്റ്റിന്ങ്ങ് എല്ലാം നടന്നോളും പിന്നെ നിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ ചിക്കൻ കറിയാണോ അതോ ബീഫ് കറിയാണോ ഇഷ്ടം
ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഇഷ്ട്ടാണ് ചെലെ ദവസങ്ങളില് ചെലെ മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കുന്നതാണ് താല്പര്യം.
അത് ശരിയാ നല്ല മീൻകറിയും പിന്നെ ഇച്ചിരി ശ ഏവിയലോ ഫുള്ള് ശരിയാ ചാറും നല്ല മീൻ വറുത്തതും കൂടെ ഒക്കെ ഉണ്ടെങ്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ അല്ല
പിന്നെ എന്നാ ചിലപ്പോ നമ്മള് പിന്നെഎന്ന ചെലപ്പോഞമ്മള് മീനൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പൊ വിചാരിക്കും ഓ ഇന്നൊരു ചിക്കൻ കഴിച്ചാലോ അല്ലെങ്കി ഇന്നൊരു മന്തി കഴിച്ചാലോ ന്നൊക്കെ ആലോചിക്കും ചെലപ്പോ
ഉം അതെ
പക്ഷെ മന്തി നമുക്ക് ആഹ് ശരീരത്തിന് എന്തുവാ വേറെ ദോഷംഒന്നും ഉണ്ടാകുന്നില്ല തിനകത്ത് ഓയിലൊന്നും അധികം വരുന്നില്ലല്ലോ കൊറച്ചല്ലേ വരുന്നോള്ള്
മയണൈസ് ഒഴിവാക്കാണെങ്കിൽ ഏറ്റവും നല്ല ആഹാരവാണ് മന്തീ ന്നാ ന്ന് പൊതുവേ പറയാറ് മയനൈസാണ് പ്രശ്നം
ആണ് മയോണൈസ് നമ്മള് കടേയിൽ നിന്ന് മേടിച്ചൊണ്ട് വന്നിട്ട് നമ്മളത് മന്തിയുടെ പാക്കറ്റിനകത്ത് വെച്ചിരിക്കുവാണെങ്കിലേയ് ചൂടോടെ മേടിച്ചോണ്ട് വന്നിട്ട് ആ മയോണൈസ് അയി നകത്ത് ഇരുന്നിട്ട് കൊറച്ചു നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ വെക്കാങ്കിൽആകും പുളിപ്പ് അനുഭവപ്പെടും പിന്നെ നമ്മളത് കഴിച്ച് കൂടാ ആ വെഷാണ് പിന്നെ ചെലെ ആൾക്കാര് കാണത്തില്ലേ പറയുന്നതയ്കാ ആ ഇന്ന് ഇച്ചിരി കുറച്ച് മയോണൈസ് അധികം വന്നിട്ടുണ്ട് എന്നാ എടുത്ത് ബാക്കി ഫ്രിഡ്ജിലോട്ട് വയ് പക്ഷെ അതാണ് ഏറ്റവും വലിയ ആഹ് കുഴപ്പം നമ്മളീ മൊ മൊട്ടയാ അയിനകത്ത് യൂസ് ചെയ്യുന്നത്
അതെ ആഹ്
ആ മയോ നമ്മള് മയോണൈസ് ഉണ്ടാക്കുമ്പോ പുഴുങ്ങിയ മൊട്ടയും സൺഫ്ലവർ ഓയിലും കൂടെ ചേർ ന്ന് ട്ടാ നമ്മള് അടിച്ചെടുക്കുന്ന ഉപ്പും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യുമ്പോഴേത്ത് നമുക്ക് മയോണൈസായി
ആ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ മയോണൈസ്
ഉം മൊട്ട പുഴുങ്ങിയതാ അപ്പൊ ഒരിക്കലും മൊട്ട പുഴുങ്ങിയത് ഫ്രിഡ്ജിൽ പോലും വെക്കാൻ പാടില്ല.
അതെല്ലേ ആ
അത് നമ്മള് റൂം ടെമ്പറേച്ചറി വെച്ചിട്ട് വേണം നമ്മള് അതണക്ക്‌ തന്നെ നമ്മള് ഫ്രിഡ്ജിനക ത് വെച്ച മുട്ടയില്ലേ നമ്മള് നോർമലി കൊണ്ടുവന്ന് വെച്ച മുട്ട അതുപോലും നമ്മള് കൊറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ടേ ഡയറക്റ്റ് കുക് കു ക്കറിലോ വെള്ളത്തിലോ ഇട്ട് പുഴുങ്ങാവൂ
ഓ അങ്ങനെയുണ്ടല്ലേ
കാരണം ഇത് എന്തെന്നറിയോ ഇത് ഫ്രിഡ്ജിൽ ഇരിട്ട് നോർമലി എടുത്ത്റങ്ങുമ്പോ ഇതിനകത്ത് ഒരു വെശ പദാർതോണ്ട് അത് നമ്മുടെ ശരീരത്തിലോട്ട് കേറും അത് ന്നെ ഈ മയോണസ്നകത്തും പ്രശ്നോണ്ടാക്കുന്നത് ഒരു ടൈം കഴിയുമ്പോ ആത് നമ്മുടെസ് ത് അത് എന്തോ ഒരു വെഷപദാർത്ഥായിട്ട്മാറും. പിന്നെ വേറെന്തൊണ്ട് വിശേഷം ആ ഗവിൽ പോവാൻ ആഗ്രഹണ്ടോ എന്താ കേൾക്കുന്നുണ്ടോ ഗേവിൽ പോവാൻ ആഗ്രഹണ്ടോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
അതെ തെ
ഗെവില് ആ റേയ് ഞ്ച് ഇഷ്യൂ എന്തോ ഉണ്ട് റേഞ്ച് ഉള്ളടത്തോട്ടിരി വിട്ടേക്ക്
ക്കെ ഈ ജീവിത ശൈ ലി
എന്തോ റേയ് ഞ്ചി ന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഒന്ന് ആഹ് നോക്കാമോ റൈഞ്ച് ഉള്ളിടത്തോട്ട് ഇരിക്കാമോ